ഹലോ
ഹലോ
ഹലോ
ആഹ് കേൾക്കക്കിണിണ്ടാ
ഹലോ
ഹലോ കേൾക്കണില്ല്യാ
ആഹ് അപ്പൊതെ കേൾക്കണ്ട് കേൾക്കണ്ട് കട്ടാക്കല്ലെ ഇട്ട് അന തോന്നെന്നെ ഞാൻ അട്ജെസ്റ് ചെയ്ത് താ ആക്കുന്നുണ്ട്ക്കുന്നുണ്ട്.....
എങ്ങെനാ
ഒരു വട്ടം ഞാൻ അരച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വരാത്ത തന്നെ ഒരു വട്ടം ഞാൻ അടിച്ചല്ലല്ലോ ആഹ് നിങ്ങൾക്ക് എന്താ എടുക്കാൻ പറ്റാഞ്ഞത്
ആഹ് അത് ഞാനേ കീറ്റും
ആ.....
അച്ച ടീമറ നിക്കുമ്പോ കിട്ടണില്ല്യാ
അറി ഏഹ് ആഹ്
ടിൺ ഫോൺ അടിച്ചപ്പളേ ഫോൺ നിങ്ങളെ അടിച്ചിലേ
ആഹ് ആഹ്
അപ്പൊ കിട്ടണില്ല്യാ അറിയാം
അത് എന്താ ഇപ്പെ അപ്പൊ മമ്മളെ അത് അടിക്കുമ്പള ഇതാ നമ്മള് അടിച്ചിട്ട് ഒത്തില്ലെങ്കിൽ ചാൻസ് കട്ട് പോവും
ആഹ്
ഏഹ് കേൾക്കണ്ടല്ലോ നിങ്ങൾക്ക് കേൾക്കണില്ല്യാ
ആഹ് എനിക്ക് ക്ലിയറ് കെറവാണ് അതെ ചോദിച്ചേ നിങ്ങൾക്ക് കേൾക്കണ് ഉണ്ടോ എന്ന്
എന്തൊക്കെ മക്കളാ ഇപ്പം പാട്
മക്കള്
രണ്ട് മക്കള് നിങ്ങൾക്കോ
ഇപ്പൊ കേൾക്കണണ്ട് നിങ്ങക്ക് ക്ലിയർ കുറവുണ്ടാവൂലേ മക്കളില്ലേ
ആഹ് നിനക്ക് എത്ര മക്കളാ
ഇ മൂന്ന് ആൺകുട്ടികള് ആഹ് ആഹ് എവിടൊണ് ഏത് ഏരിയ ഏത് എരി ആഹ് എത്ര ആയിക്കണ് മക്കൾക്ക്
മക്കൾക്ക് ആൺകുട്ടിക്ക് പത്ത് വയസ്സ് പെൺകുട്ടിക്ക് ഒമ്പത് വയസ്സ് നിങ്ങളെ മക്കൾക്കോ
ആഹ് പെൺകുട്ടിക്കോ
പെൺകുട്ടിക്ക് ഒമ്പത് വയസ്സ്
ഏ ഇവിടെ ഉണ്ട മാപ്പള ഇവിടെ ഉള്ള ആൾനെ
മാപ്പിള ദുബായില
ഇങ്ങൾ ക് കിയർ ആകുന്നില്യ
ഹലോ ആപ്പൊ കേൾക്കണണ്ട്
വീട്ടിൽ ആരെങ്കിലും ഉണ്ടാ വേറെ
ഒറ്റക്കാണ്
ഏഹ്
ഞാനും എന്റെ രണ്ട് കുട്ടികളേ ഉള്ളു
ഏഹ്
ഇങ്ങള് എങ്ങനെ ആണ്
ഞങ്ങള് ഇത് ഇങ്ങനെ തറവാട്ടിന്റെ വീട്ടിൽന്നെയാണ് ഇളച്ചി രണ്ട് കുട്ടികളുംണ്ട്
ആഹ് ഇങ്ങളാണ് മൂത്തമാരോള്
ആ മൂത്താണ് ഇവിടെ പെൺകുട്ടികളൊക്കെ ഉണ്ട് വേറെ
ഏഹ് നിങ്ങളാ പുതിയ പിള്ളക് എന്താ പണി
അത് കോഴിക്കട കോഴിക്കടയിലാണ് ഡ്രൈവറ ആയിട്ട് പോവും
ആഹ് ആ ശരി
വേറെ എന്തൊക്കെ എന്ത ചോറക്കെ എന്താ കൂട്ടാന്
പഠിക്കണോരാ കുട്ടിയളൊക്കെ പഠിക്കണോരാ
ആ ഒരാള് പ്ലസ് ടു ഒരാൾ ആറില് ഒരാള് ഒന്നാം ക്ലാസ്സില് ആ മദ്രസ് സ്കൂളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവണ്ട് ആ ആ പിന്നെ
ഏഹ്
പിന്നെ ചോറ് ഒക്കെ വെയറ്റാ രാത്രികൊക്കള്ള ഫുഡ ഒക്കെ വേടിക്കണ
ആഹ് ചോറ് തിന്ന ഞാൻ തിന്നലിയ
ഏയ് രാത്രിയില് തിന്നലില്ലേ
ഞാന് ആ ഞാൻ എപ്പളെങ്കിലൊക്കെ തിന്നള്ളൂ ഞാൻ നല്ല തടിള്ള ആളാണ് അപ്പളേ എപ്പളും തിന്നൂല
ഞങ്ങളൊക്കെ അന്തന്നെ എന്നാലും കൊറച്ചൊക്കെ തടിണ്ട് എന്നാലും ചോറ് കക്ഷക്ക ആരിക്കൊന്നില്ല അത്ച് നമ്മള് തടി കുറയൂല്ല പൂതിച്ചാരിക്കണ്ട എത്രുണ്ട് വെറ്റ് എത്രുണ്ട് ഏകദേശം വെറ്റ് ഒക്കെ എത്രുണ്ട്
വെയിറ്റ് ഒരു എഴുപത്താറൊക്കെ ഇണ്ട്
ആഹ് ഞാനൊക്കെ ഒരു എഴുപത്തി എഴുപത്തി ഞാനുംണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തിൊന്നൊക്കെ ഉണ്ട് അ ഇപ്പോഴൊക്കെ എഴുപത്തിമൂന്നൊക്കെണ്ടായിരുന്നു എഴുപ
ആഹ്
അ ഞാാനിന്റെ പറ്റാനും പറ്റിങ്കിലൊക്കെ അതതെ ആ തടിയെന്നും ഉണ്ട് നമ്മള് ഇനി എത്ര പട്ടണിയാന്ന് കുറേ നോമ്പോറ്റ നോക്കിക്ക വെയിറ്റ് ഒക്കെ കൊറച്ചൊക്കെ
ഉം ഞാനും അങ്ങത്തന്നെ കൊറ പിന്നെ എന്താന്ന്റിയോ ഈ കൊറക്കാണ് എപ്പഴും ഉറക്കാണ്
ഇക്കും അങ്ങനത്തന്നെ ഞാൻ നല്ലാം കിടന്നു ഉറങ്ങും അതന്നെ നിങ്ങളും നനങ്കെ കെടന്നോറങ്ങുവോ ഞാൻ രാവിലെ മക്കളെ മദർസക്ക് ഉം മക്കളെ മധസർക്ക് കിട്ടിട്ടൊന്ന് കിടന്ന് ഒറങ്ങും ഉച്ചക്ക് കിടന്നോറങ്ങും
ആ ഞാനും അങ്ങത്തെന്നെയാണ്
ഫോണിമേ കൾചിരിക്കും നല്ല കൊടുന്നോറങ്ങും ആരുല്ല ഉച്ചക്കൊക്കെ ആളരു
താടി കൂടനത്തെ
ഉം ശതിിച്ചിട്ടൊന്നല്ല
ഏഹ് ഞാനും തടില്ലാത്ത ആളന്നെർന്നോ മക്കളെ പറ്റി ആഹ് ഞാന് കല്യാണത്തിന് മുന്നേനെ തടില്ല
വെയ്റ്റ് അങ്ങനെ കൊറയൊന്നില്ല പക്ഷെ ഈ രാത്രി ഭക്ഷണം കയ് കഴിക്കാതിരിക്കൽ ഭയങ്കര മാരകമായ അസുഖങ്ങൾ വരുവല്ല ആഹ് മാരകമായ അസുഖങ്ങൾ വരും വെറുതെ അയ്ന് കണ്ട അസുഖങ്ങൾ ബാധിക്കൊള്ളു അപ്പൊ ഭക്ഷണംക്കെ കഴിച്ചോണ്ടി
ഉം
ഭക്ഷണം കേയ്ക്കാതിരിക്കരുത് കൊറച്ച് തോണ കേൾക്ക നമ്മള് ഇണ ഭക്ഷത്തിന്റെ അളവ് കുറച്ചാ മതി തോന ഉള്ളത് കൊറച്ചാ പിന്നെ നേരത്തെ ഭക്ഷണം ഏഴ് മണിക്ക് മുന്നേ കഴിക്ക ഭക്ഷണം
ആഹ് ആഹ്
അങ്ങനൊക്കെ ചെയ്താ മതി പിന്നെ ഉള്ളത് ചോറ് കൊറക്ക ഉച്ചക്കൊക്കെള്ള ചോറ് ആഹ് ഉച്ചക്ക് ചോറ് മതി ബാക്കി രാത്രിക്കൊക്കെ സാലഡ് മാത്രം തിന്ന
ആഹ് ഞാനങ്ങനെ ഞാനേയ് അങ്ങനൊക്കെ നോക്കിന്നു ഞാന് പകലൊക്കെയ് പിന്നെ രായി മധര ഇപ്പൊന്നുല്ലാതെ രായി കുർക്ക കുറുക്കില്ലേ രായി കുറുക്ക് ഞാൻ തി തിന്നീണത്
രായ് കുറക്കീട്ടന്നെ ഞാനും ന്നട്ട് മീൻ കറി
പരിച്ച അങ്ങനെന്തെിലും
ആഹ്
ക്കെ കൂട്ടീട്ട് അങ്ങനെ തിന്നി ഞാനൻ എന്ത് ഇ വെള്ള പല വെയട്ടുണ്ടന്നിട്ട്
കയ്ത്
ഏയ് ഞാല് മത്ത എഴുപത് കിലോ ഉം
ആഹ്
എന്താ നമ്മൾ ആടിന് പരമാണോ നമക്ക് കട്ടുവേദനം സംവേദം പലേതും പരും വൈറ്റ് കൂടിയിട്ട് ഞാനൊക്കെ അൻ തന്നെയാണ് ഞനോക്കെ തടിണ്ട് പക്ഷെ ആൻ ചോറ് കഴിക്കാ കൊറച്ച് കഴിക്കും വർ കഴിക്കൂല ഞാൻ ഉച്ചക്ക് മാത്രം നല്ല കഴിക്കും രാവിലത്തെ പുട്ടും ഉച്ചക്കത്തും മാത്രം നല്ല
കേക്കല്ലേ
നമ്മള് കേക്കണഅല്ലോ വയറ് നിറച്ച് രാവിലേ രാജാവിനെ പോലെന്നാ പറഞ്ഞിക്കണ ഉച്ചക്കക്കെ അയ്ന്റെ പകുതി കഴിക്കാൻ പാടുള്ള അ രാത്രി അതിനും പകുതി നൊക്കെ നോമ്പൊക്കെ നോറ്റൊക്കിക്കണ് ന്നട്ടും ന തടിയൊന്നും അങ്ങനെ കുറഞ്ഞിട്ടില്ല
ആഹ് ഞാൻ അങ്ങനത്തന്നെണ് ഇ നോമ്പും ഡയറ്റിങ്ങും ഒക്കെ ചെയ്ത നോക്കിക്കണ് നട്ട് ഇവിടെ പിന്നെ എന്താ എന്നോട് ഡോക്ടർ പറഞ്ഞങ്ങളെ ഒറക്കോയ്വാക്കരുത് ന്നാത്തന്നെ തടി കൊറയന്ന്
ഉം
എന്താ കാട്ട ഒർക്ക് വന്നാല് ക്കൂടി രണ്ട് മക്കളും സ്കൂൾ പോവല്ലേ പിന്നെ ഈ ഒറ്റക്കല്ലേ ഇനിക്കൊക്കെയാണ് ഫോണമ്മ കളിച്ചാൽ വേഗം ഒറക്ക വരും
ചെയത് ആഹ്
എങ്ങനാ നെറ്റ് ഇങ്ങളെ നെറ്റ് പോവ്ണ്ടോ നെറ്റ് പോണ്ടോ ക്ലിയർ ഇല്ല
എങ്കിൽ ഞാൻ കുറചേരം പുടിച് എടുക്കട്ടാ
ആഹ്
ആഹ് ഫോൺ കുറച്ച് ചേരൊക്കൊന്ന് നോക്കും യൂട്യൂബ് ഒക്കെ
ആഹ്
അപ്പ കാണാ ഫോണ് പുടിച് നോക്ക്യാ അപ്പണ്ട് ഉറക്ക് വെരും പിന്നെ വേംണ്ട് കുട്ട്യാളൊക്കെ പോയ നമ്മള് ഫ്രീ ആയ അണ്ട് കെടന്നൊറങ്ങും
ആഹ് ആഹ് അതന്നെ
നെറ്റ് പോവ്ണ്ടാവും അതാണ്